ഹലോ
കേക്ക്ണണ്ടാ
ഹലോ
കേൾക്ക്ണില്ലേ
ആഹ് സൗണ്ട് കുറവാണല്ലോ എന്താ
ഇല്ല കുറവില്ല
എനിക്ക് ഈ സൗണ്ടും കുറവാണോ
ആഹ് അവിടുന്ന് ഇങ്ങട്ടും കുറവ
ആഹ് എന്താണവല റേഞ്ചിന്റെ. കുറവാ
റേയ്ഞ്ച് ഫുള്ണ്ട്
ഇപ്പൊ കേക്കാണ്ടോ
ഏ
ഇപ്പ കേൾക്കാനുണ്ടോ
ആ പ്പ കേൾക്കുന്നുണ്ട് എന്തൊക്കെയണ്ട് വർത്താനം ഓ ഫുഡ് കഴിച്ചു പാത്രൊക്കെ മോറിയിടുത്തച്ച് കേറിക്കണ് മലക്ക്
കുട്ടികളൊക്കെ
ആഹ് എല്ലാരും അപ്പം കയ്ച്ചു
അതെ കടന്നോ
ഇല്ലേ ഇന്ന് മദ്രസല്ലാത്തകൊണ്ട് നേരത്തെ വെച്ചു
നാളെ ബസ്സ്ല്ലാ
നാളെണ്ട് ഇന്ന് രാത്രി അല്ലേ ഇനി എന്നും രാത്രിണ്ടാവല്
ആഹ് ആഹ്
അപ്പോ ഓലോമ്പണിയാവും വരണെങ്കില് അപ്പളേ ചോറ്ണ്ണ്വൊള്ളൂ ഇന്നിപ്പാട്ടെരാ പ്പൊത്തിന് ചോറുന്നാൻ എറങ്ങി വത്തക്ക മുറിച്ച് ഒമ്പണിയാപ്പൊത്ത്ന് പോയ് കേറി
ആഹ് ഞാന് ഫുഡ് ഞാ ദേ കയ്ച്ചോണ്ടിരിക്കുണു
ആഹ് ആഹ് ആഹ് ഇന്നെന്താ സ്പെഷ്യലായ്റ്റ്ല്ലേ
ചോറ്ണ്ട് മീൻ പൊരിച്ചത് മീൻ കറിം
ആഹ് ആഹ് ആഹ് ആഹ്
വേറാരും തിന്നിട്ട്ല്ല ആരിക്കും വേണ്ടാത്രെ
അതാ അപ്പോല് വൈകുന്നേരെന്തേലും കനത്തില് തിന്ന്ണോ
വൈകുന്നേരല്ല ഉച്ചക്ക് ഒര് മൂന്ന് മണിയക്കായപ്പം ഇട്ട്ലിം മീൻകറിം തിന്നു
ഓഹ് ഇൻരാവിലത്തെ ഇടല്യാ
അല്ല അപ്പ വെച്ച് കൊടുത്തതാ
ആഹ് ആഹ് ആഹ് മാവുണ്ടയ്നെക്കാറ്ല്ലേ ഫ്രിഡ്ജില്
ഉം ഉം
മാവുണ്ടാക്കിവെച്ചാ ഫ്രിഡ്ജ്ന്ന് കേട്വര്വൊന്നുല്ല
എന്ത്
ഇഡല്ൻ്റെ മാവ്
ഫ്രിഡ്ജില് വെക്ക്വല്ലേ അപ്പകേട് വര്ല്ല
ആഹ് ആഹ് ആഹ്
ഞങ്ങള്ണ്ടാക്ക്ല്ല ഞങ്ങള് പൊറത്ത്ന്ന് വാങ്ങ്വാ ഈപാക്കറ്റ്മാവ്
ആഹ് അങ്ങനെ അയ്നെത്രെയാ പാക്കറ്റ്മാവ്ന്
അത് നാപ്പത്തഞ്ചിന്റെണ്ട് അമ്പതിന്റെണ്ട്
ഉം ഉം ഉം ഉം
അവിടൊന്നും കിട്ട്ല്ല ങ്ങടെ നാട്ടികിട്ടൂല്ല
ഇല്ല ഇവ്ടെ ചപ്പാത്തിന്റെക്കെ ഇപ്പ സീസണായ്ട്ട്ണ്ട് പീട്യല് ചപ്പാത്തി ചു ചുടാല്ലതെ
ആഹ് ഇവ്ടെ ചപ്പാത്തി പത്തിരി ബട്ടൂര അതൊക്കെ വാങ്ങും കുബ്ബുസ് റൊട്ടി
ബത്തൂരത്തെ ചട്ടി പത്തിരിയാ കനത്തില്ല്ല പത്തത്തിരിയാ ബത്തൂരറണെ
അല്ല ഭട്ടൂര് ഭൂരി പോലെ പൊരിക്കാന്ള്ളത്
ആഹ് ആഹ് ആഹ് ആഹ് അത‌ക്കെ വാങ്ങാകിട്ടൂല്ലെ
ആഹ് വാങ്ങാകിട്ടും
ഉയ്ന്ന് ദോശ‌ക്കെ ഇല്ലൊക്കെ വാങ്ങാൻ കിട്ടുന്ന് കേക്കണ്ണ്ട്
വേറെന്തക്കെയാ
വേറെന്താ സുഖന്നെപോണ് എല്ലാര്ണ്ടാ കെടക്കാനായോ
ആഹ് ചെലോര് ഒരാള് കടന്ന്ക്കുണു മോന് വല്ല്യ മോന് വന്ന് കടന്നു
ഉം ഉം ഉം ഉം ഉം
മറ്റവരൊന്നും കടന്നിട്ടില്ല ഇല്ല മഴയ്ല്ലാ ഉച്ചവരൊക്കെണ്ടാര്ന്നു ഇപ്പോന്നുല്ല പിന്നൊക്കെ വെയ്ല്ലായ്രുന്നു
ഉം ഉം ഉം ഉം വെയിലർച്ചപ്പം ചൂടാല്ലെ
ആഹ് നല്ല ചൂടുള്ള വെയിലാ തെട്ക്കിണതേ വേനൽക്കാലം പോലെ
ആഹ്
മയ പെയ്താലേ ഒന്നണ് തണക്കൊള്ളൂ എപ്പളും മയെയ്തോണ്ട്ക്കണം
അതെ ഇങ്ങൾക്ക് എന്താ ചോറിന് ന്ന്
ഞങ്ങക്ക് ചോർന് സാദാ ചോറും ചിക്കങ്കറിയാ
രാവിലെ വെച്ചതാ ഫുഡ്
ആഹ് ഇഞ്ഞ് രാവിലെക്കെന്താ നാളെ
നാളെദോഷ
എങ്ങെന
ദോശ്യേണറയ കറിയൊന്നും വക്കാ വക്കാറില്ല
ഉം കറില്ലാ തിന്നോ
ആഹ് തിന്നു
അതെ
ഓട്ടടക്കാണെങ്കി പഞ്ചസാരൊട്
ബടെ പിന്നെ കറി നിർബന്ധ
ഉം ഉം ഉം അപ്പ അ വല ഓലെ ഓലെപ്പാക്ക് കറി ഇല്ലാതെ തിന്നൂലേനി അപ്പം ഇമ്മാക്ക് കുട്ട്യാക്കൊട് ത്തികാണ്ടിഞ്ഞോലിം ചേലാക്കിച്ചണ്ടാ അർഞാണ്ടേ
ആഹ് ത് ശര്യാണ് അങ്ങനെ ശീലാവ്ണൊ നല്ലതാണെ
ഉം ഉം ഉം കറിട്ടില്ലെങ്കി ഇന്റെ പുതിയപ്ളാ നീച്ചോവും പർഞ്ഞ് പ പറയ്ലിണ്ടായ്നി ഞാൻ വന്നാരെ വല്ലാതൊന്നും കറിണ്ടാക്കല്ല
അതോണ്ട് നല്ല സുഖ
പിന്നെ രാവിലെ സ്കൂൾക്കൊണ്ടൊവാൻ ചോറും കൂട്ടാനൊക്കാക്കണ്ടെ ലേ
ഞങ്ങക്ക് വാണ്ട
ഏഹ്
ചോ ചോറൊക്കെ ഗവൺമെന്റ് സ്കൂൾല്ലേ ചോറൊക്കെ അവ്ടെതന്നെണ്ടവും
കുട്ട്യാൾ പഠിക്കോ
ഏഹ്
കുട്ട്യോട് സ്കൂൾന്ന് വടിക്കോ
ആഹ് എടുക്കും എടുക്കും
മേ എബടെന്നും വേടിക്കൂല ഇബടെ ഏഴാം ക്ലാസ്ലാണ് ചെറ്ത് ഓള് വേടിക്കൂല
ഉം ഉം ഉം
ഓള് അറിം ആരും വേടിക്കൂലമ്മ
ഉം
ക്യൂ നിന്നിട്ട് കോലക്കേടാണ് ഇക്ക് വാണ്ടാറി
ഉം ഉം ഉം
വിട്ന്ന് കൊട്ത്തയ്ക്കും
അപ്പവള് കൊണ്ടോണണ്ട മറ്റോൽക്ക് വാണ്ട്യരൂല്ലേ.
ഒരാളൊള്ളൂ ഒരാള് പ്ലസ് ടൂനാണ് ആ പിന്നെ ഏഴ് മുതല് എ ട്ട് മുതൽ അവൻ ചോറേ കൊണ്ടെയ്ട്ടില്ല.
അവ്ട്ന്നെന്തേ കൈക്കിണിണ്ടോ?
ഇന്നാണും വരൂല്ല സ്കൂൾന്നും തിന്നൂല. വേറെന്താ
കടകൾനൊക്കെ പോയി കൈക്കിണിണ്ടാവും മാണെങ്കില് അറയാ
ആഹ് പൊറത്തുന്നെയ്ക്കും. പ്ലസ് വണും പ്ലസ് ടു ആയപ്പോ കൊറച്ചങ്ങട്ട് സ്കൂളിന്റെ ഇവിടുന്ന് വീടിന്റെ ഇവിടെന്ന് കൊറച്ചങ്ങോട്ട് പോണം.
ഉം ഉം ഉം
അപ്പ അവൻ പൊറത്തുന്ന് ഫുഡ് കഴിക്കും.
എന്നുപ്പോ പൈസൊട്ക്കണ്ടേ ഫുഡ് കഴിക്കാന്.
ഡെയിലി അമ്പത് രൂപ കൊടുക്കണം.
ആഹ് എമ്പത് രൂപല്ലേ ഇപ്പ സാദാ ചോറന്നെല്ലേ വാങ്ങൊള്ളൂ.
അത് ചെലപ്പം പൊറോട്ട അല്ലെങ്കി ബിരിയാണി റൈസ് മാത്രം. ഇതൊക്കെ എന്തേലൊക്കെ പ്രത്യേകിച്ച് വാങ്ങണുണ്ടെങ്കിൽ പറയും അപ്പോ പൈസ കൂട്ടി കൊടുക്കും.
അവന് മാർകൊക്കെണ്ടേയ്നാ ഫുള്ളേപ്ലസ് ഉണ്ടേനോ? പസ് പത്ത് എസ് എസ് എൽ സിക്കൊക്കെ
ഏയ് ഇല്ലല്ല.
ണ്ടാതാ വിഷയപ്പെടുതെ
പത്തില് നാല് എ പ്ലസ് ഏഹ്
ഏതാ വിഷയടുത്തത് ചോയ്ച്ച
ഹ്യൂമാനിറ്റീസ്
ഉം ഉം കോമേഴ്‌സ് ആക്കാരം അല്ലാതെ അടുത്തന്നെ കിട്ടേക്കാരല്ലേ ഗവൺമെന്റില്
ഗവർമെന്റിലൊന്നും കിട്ടീല ഒര് അലോട്ട്മെന്റ് കൊടുത്തു പിന്നെ കിട്ടില്ല അപ്പൊ അവന്റെ ഇപ്പറഞ്ഞ് ഇനി വെക്കണ്ടാ പ്രൈവേറ്റ് ചേർത്താറഞ്ഞു.
ഉം ഉം ഉം
ന്നിട്ട് കുട്ടികളൊക്കെ എന്താ പണിണ് കടക്ക
ഒരു തല്ല് കഴിഞ്ഞ് ഇപ്പവടെ കളിച്ചിണുണ്ട്.
ഉം ഇവര് അടികൂടല പൈ സൈക്കാത്ത് ലേ
ആഹ് അങ്ങോട്ട് തല്ല് ഇപ്പ ഞാൻ വരെ മെയിൻറ ചെയ്യലില്ല അങ്ങട്ട് തല്ലൂടികൂടി ങ്ങളല്ലെ കളി ച്ചത് അതിന്റെ ഇടയിൽ ഇന്നി ഞാൻ ങ്ങളയ്ക്കെടപെടണില്ലറയും. ചെലേപ്പോ എല്ലാർക്കും പാടെ അങ്ങട്ട് കൊടുക്കും ഈറടിച്ച്ണ നേരത്ത്.
ആഹ് ഞായറാഴ്ചോസം ഇത്തിരി അധികാണ്.
ഉം മൂന്നാളുണ്ട്.
ഉം ഇവടിം അതെ മൂന്നാള്. ശരി പിന്നെപ്പങ്ങനെ സ്കൂൾല്ലാത്തപ്പോ ജ്ജ് സ്കൂളില്ലാത്ത ശനി ഞായറും കിട്ടോ ഒഴിവും സ്കൂള് ഉള്ളപ്പോ അഞ്ചുമണി മുതൽ പത്തുമണി വരെ അപ്പൊ അങ്ങനെണ് അവനയിന് പോകും ഇന്ന് പിന്നെ ഉച്ചവരെ ലീവ് എടുത്ത്ക്കേരുന്നു അപ്പൊ ഇന്ന് ഇവിടെ അടിയന്നെരുന്നു. ഇക്ക്ള്ള സമയം അവനെ അടിക്കാനന്നെ സമയണ്ടായിട്ടുള്ളു
ഉം ഉം
പിന്നെ വാപ്പ ണ്ടെങ്കി പറയും വേണ്ട മക്കളെ കോമാളിത്തരത്തിന് കൂട്ടു നിക്കും
ആഹ് അപ്പാക്ക് സപ്പോർട്ടാ അപ്പ
ആഹ് അയിനൊക്കെ സപ്പോർട്ട് വേറെ എന്തൊക്കെയ
വേറെ എന്താ ങ്ങനെ പോണു എന്താ അവിടെ പൊരിച്ചന എന്തേലും ഉണ്ടോ എണ്ണ
ഏയ് ഇല്ലല്ല ഞാന് വെള്ളം കുടിക്കാന് എടുത്തത ഇക്ക് കുടിക്കാൻ
ആഹ് ആഹ് ആഹ്
ചോറ് തിന്നലേഞ് അപ്പോ രണ്ടു വറ്റന്നെ തിന്നിട്ടുള്ളൂ അതിന തിന്നൂലാർന്ന് ഉച്ചക്ക് ഇഡല്യല്ലേ തിന്നത്
ഉം ഉം ഉം
അപ്പ രണ്ട് വറ്റ് തിന്നു
ക്ക് ചോറ് വച്ച്ല്ലേ
ചോറ് വെച്ചിട്ട് ആരും അയ്ല് കൈലെന്നെ ഇട്ടില്ല ആരിക്കും വേണ്ടത്രേ
ഉം ഉം ഇഷ്ടല്ലേ വക്കക്ക് ഭക്ഷണം ചോറൊന്നും
ഏഹ്
ചോറ്ഷ്ടല്ലെയ്ച്ച
ചോറ് ഇഷ്ട്ടൊക്കെ തന്നെയാണ് പക്ഷെ എന്താണ്ടായെന്നറ്യോ കിട്ന്റെ ഹസ്ബന്റ്ബെ കെട്ട്യൊന്വ്ടെ ണ്ടായ്നില്ല ഓര് പുറത്തോയിക്കേനുഅപ്പൊ അവര് വന്നപ്പോ ഞാന് രാവിലെ ഇഡലി ഉണ്ടുമ്പോ അവരില്ല അവര്ക്ക് മീങ്കരീഇഡലി നല്ല ഇഷ്ടം അപ്പഞാനെന്ത്ട്ടീ ഇഡ്ലി ണ്ടാക്കി തെര്ട്ടെച്ചു അപ്പാർഞ്ഞു അപ്പൊ ഒരു ഒരു വട്ടം വെച്ചു ഒരു വട്ടം വെച്ചപ്പോ പിന്നെ കുട്ടികളോട്യ്ച്ച് ങ്ങ‌ക്കെന്താ വാണ്ടെ ഞങ്ങക്കും അത് മതീർഞ്ഞു അപ്പോ അവര്ക്കും അതങ്ങ്ട് വെച്ച് കൊടുത്തു ചോറില് കൈയ്ലെന്നെട്ടില്ല പ്പാരും തിന്നിട്ടില്ല ഞാൻ മാത്രം രണ്ട് വറ്റ് തിന്ന്‌
അന്ന് ഞാവ്ടെല്ലേനു അപ്പ മക്കളന്നെ ഒറ്റക്ക് ചോറൊക്കെടുത്ത് തിന്ന്‌
ചെറിയോള് അത് തിന്ന് മറ്റോൻക്കൊന്നും വേണ്ടത്രേ ഓന്പ്പ പൊറത്ത് പോയിട്ട് വന്നിട്ടൊള്ളൂ അപ്പൊ ൻക്കൊന്നും വാണ്ടാർഞ്ഞു
വേറെന്തെക്കെയാ ങ്ങള് എണ്ണക്കടികളെന്തേലുംണ്ടാക്ക്വൊ അതൊ വാങ്ങലാ
എണ്ണക്കടി ചെലപ്പോക്കെ വാങ്ങും ചെലപ്പോക്കെണ്ടാക്കൂ
ഉം ഉം ഉം എന്തേലുംണ്ടാക്കാനെ എഹ് ന്ത്ന്റെ റെസിപ്പി അറിയോ
ഇൻക്കോ എണ്ണക്കടീടെക്കെ ആള് കെട്ട്യോനാ എല്ലാതും ഉണ്ടാക്കും പൊക്ക വട ഉള്ളിവട പഴംപൊരി അതൊക്കെ അവരെ ണ്ടാക്ക്വൊള്ളൂ
അതൊക്കെ അവരാ ആഹ് ആഹ് ആഹ്
ഇനിക്കൊണ്ടാക്കാനറീല്ല ഞാന് അയ്ല്ക്ക് എന്തേല്വക്ക്ങ്ങനെ ത്കൊടുക്കാൻ കൂടെ ഇണ്ടാകൊക്കെ അവരാ പിന്നെ മൂത്തമോള് കട്ട്ലേറ്റ്ങ്ങനെള്ളതക്കെ അവള്ണ്ടാക്കും പോക്കറ്റ് ഷവർമ്മ
അവ്ക്കിണ്ടാക്ക് കേക്കാറ്ല്ലേ
ഉം ഞാൻ ബിരിയേണി വെക്കും നെയ്ച്ചോറ് വെക്കും